ഹലോ
ആ എന്താ പാട്
ഹലോ
ഹലോ കേൾ
ഹലോ
റാ
ഹലോ
കേൾക്കുന്നില്ല
ഹലോ
ഹലോ
ഹലോ
ഹലോ
ഹലോ കേക്കണില്ലേ
ആ കേക്ണ്ട് കേക്കണ്ട്
ഹലോ ഹലോ ആഹ കേൾക്കണ്ട് വളരെ പതുക്കെയാണ് കുറച്ചൂടെ സൗണ്ടില് പറയാോ
ഹലോ
ആഹ് ആ കൊറച്ചൊക്ക സൗണ്ടില് പറയാ ആ വളരെ പതുക്കെയാണ്
അതെ ഞാൻ ഉറക്കെ തന്നെയാണ് പറയണത് പക്ഷെ മഴ ആയി
ആഹ് ഇങ്ങടെപ്പ നിങ്ങുടെ പതുക്കെ കേക്കണത് ഭയങ്കര ബുദ്ധിമുട്ടാ കേക്കാൻ
ആഹ ആ എന്താ ചായ കുടിച്ചോ
ആഹ ചായടിയൊക്കെ കഴിഞ്ഞു
ആഹ കുട്ടികളൊക്കെ മദ്രസ പോയിലെ
ഏ
കുട്ടികളൊക്കെ പോയില്ലേ
കുട്ടികള് ഒരാളെ മദ്രസ പോണുള്ളൂ ചെറിയ മോള് മാത്രമേ മദ്രസ പോണള്ളൂ ആ് ഓള് മദ്രസിൽ പോയി മൂത്തൂര് രണ്ടാളും ഇവിടെ ഉണ്ട്
ആഹ എന്താ കടിയൊക്കെ ഉണ്ടാക്കണ്
എന്താ എനിക്ക് കേക്കില്ല ഇപ്പൊ പതുകെ ആയിട്ട്
എന്താ കടിയൊക്കെ ഉണ്ടാക്കിയ ചോയിച്ച
ഇന്ന് പുട്ടാണ് പുട്ടും ബീഫ് കറിയും കുറച്ച് പകുതി പുട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോത്തിന് ഗ്യാസ് തീർന്നു പോയി ഇനി ഗ്യാസിന്റെ കുറ്റി മാറ്റാണ് മാറ്റണം എന്നുണ്ടേൽ പുറത്തിക് ഇറങ്ങണം പുറത്ത് ആണ് കുറ്റി
മഴയല്ലേ
ഇപ്പോണേൽ പുറത്ത് നല്ല മഴയാണ്
ആഹ
അപ്പൊ അങ്ങട്ട് പോകാൻ പറ്റാിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് എന്ത് പണിെടുക്കണമെങ്കിൽ അടുക്കള പണിയെടുക്കണമെങ്ക ഗ്യാസ് വേണ്ടേ അപ്പ അത് പറ്റാത്ത കൊണ്ടഇപ്പൊ ഫ്രീ ആയത് അല്ലെങ്കി ഈ സമയത്തൊന്നും ഫ്രീ ആവൂലല്ലോ
എഏ മഴല്ലെ
ആഹ് ഇവിടെ നല്ല മഴ ഇന്ന് നേരം വെളുത്തുപ്പം തൊട്ട് തന്നെ നല്ല മഴ അവിടെ മഴയുണ്ടോ
ആഹ് ഉണ്ടുണ്ട് ഇവിടെ പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത മഴ ആണ്
ആഹ നല്ല മഴയാണ് എനിക്കാണെങ്കിൽ നനഞ്ഞു നിൽക്കുന്ന കാരണം എനിക്കിഷ്ട്ടെ ഇല്ലാത്ത കാര്യം അതുകൊണ്ട് ഗ്യാസ് വെക്കാനും പറ്റണില്ല
അതെെ
ന്ന ഞാനിപ്പം ഡ്രസ്സ് അഴിച്ചിട്ടേണ്ടിവരും അപ്പൊ കൊറെേ ഇങ്ങനെ കഴിച്ചിട്ടാ ഉണക്കും വേണ്ടേ
ആഹ് ഉണങ്ങാൻ പണിയായിരിക്കും
ആഹ് ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്
ആഹ
അവിടെ ചായ കടിയൊക്കെ ആയോ അടുക്കളത്തെ ജോലികളൊക്കെ തീർന്നോ
ഇതാ തീരുന്നു ദോശ ചുടുന്നുള്ളു
ആ അടെ ഒറ്റക്കന്നെള്ളു വീട്ടില് കുട്ട്യാള് ഏ എത്രാള്ണ്ട് കുട്ടിയാള് ഏ
നാലാള്
ആ
മ്മണ്ട്
മ്മി ഇപ്പന്നുല്ലേ വീട്ട്ല്
പ്പല്ല ഉമ്മണ്ട്
ആ
ആ പ്പൊ മഴായിട്ട്ങ്ങനെ കട ഇരുന്നതെന്ന് ഫോൺമെ പ്പൊ ങ്ങനെർങ്ങിയത് മയാഎപ്പളേ
ആ ആഹ എന്താ പിന്നെ ദോശേക്കെന്താ കറിയൊക്കെണ്ടാക്ക
കടലൻ
ആഹ് കുട്ടിൾക്ക് പറ്റോ കടലക്കറിയൊക്കെ ഉം ഇവിടെ കുട്ടിൾക്ക് അതൊന്നും പുട്ടിക്കാണെ പിന്നെയും കടലക്കറി പറ്റും പിന്നെ അതേമാരി നമ്മള് നൂൽപുട്ട്ണ്ടാക്കുലെ ഇടിയ പ്പന്നൊക്കെ പറിം ങ്ങളവിടെന്താ പറയാ ആഹ് ഇക്കും കടലക്കറിയൊക്കെ പറ്റും അല്ലാത്തിക്കൊന്നും കടലക്കറി വല്ല്യ ഇഷ്ടേ ഇല്ല
ആഹ് വിടെ കൊഴപ്പൊന്നുല്ല കറി എന്തായാലും മാണ്ടില്ല കറി വേണം
ഏയ്
കറി വേണം എന്തായാലും കൊഴപ്പല്ല
ഏയ്
എന്തായാലും കുഴപ്പല്ലൽക്ക് കറി കിട്ടിയാ മതി
അയ് ശെരി അങ്ങനെയാണെിൽ നമുക്ക് എന്തേലുമൊക്കെ ഉണ്ടാക്കിയാ മതിയല്ലോ
അതെ
കടല ചെറുപ്പയർ അങ്ങനത്തൊക്കെ ഇണ്ടാക്കാ ഇവിടെ അതാണ് വല്ല്യ ബുദ്ധിമുട്ട്
ആഹ് ആഹ്
രാവിൽക്കത്തെ ഫുഡൊരു വല്ല്യ പ്രശ്നാ തലേന്നേ അതിനെ കുറിച്ചേക്കറിയാം നമക്ക് തലവേതന ഇനി നാളെ എന്ത്ണ്ടാക്കും അത് ഒരാക്ക് ഇഷ്ടപ്പെട്ണത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടൂല.
അതാണ് സ്കൂളൊക്കെ തോറന്നിലവിടെ
ഏഹ്
സ്ക്കൂളൊക്കെ തൊർന്നിലെ
ആ സ്കൂളൊക്കെ തൊർന്ന് സ്കൂള് തൊറന്നൂ ചെറിയ ആള് മാത്രേ സ്ക കൂളിൽ പോണോള്ളൂ മൂത്താള് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു. രണ്ടാമത്തെ ആള് പിന്നിപ്പോ പത്താം ക്ലാസ് കഴിഞ്ഞ് നി പ്ലസ് വൺക്കലോട്ട്മെന്റ് ഒക്കെ വരുന്നല്ലേള്ളു
ആഹ്
പ്പ അതുകൊണ്ട് സ്കൂള്ക്ക് പോകാനായിട്ടില്ല ചെറിയാള് മാത്രേപ്പ സ്കൂളി പോവാനുള്ളു
മാർക്കൊക്കെണ്ടായിര്ന്നാ
ഏഹ്
മാർക്കൊക്കെ ഇണ്ടായിര്ന്നോ പരീക്ഷേല്
ആഹ് മാർക്കൊക്കെ വല്യ കുഴപ്പല്ല. ഓള് പിന്നെ നല്ലോണ്ണം പഠിക്കൊക്കെ ചെയ്യും പക്ഷെ അയ്നൻസ പരീക്ഷാകുമ്പോ ഭയങ്കര ഒരു പേടിയും ഇതൊക്കെയാണ്. ആ അപ്പൊ അതുകൊണ്ട് ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു നമ്മൾ വല്ലാണ്ടെ ഫുൾ മാർ വാങ്ങണം അല്ലെങ്ക പുള്ളയ പ്ലസ് ക്ക് വാങ്ങണം അല്ലെ ഫുൾ എ പ്ലസ് വാങ്ങണം ന്ന് പറഞ് ബുദ്ധിമുട്ടിക്കണ്ട പഠിച്ചാഞ്ഞിട്ടല്ലല്ലൊ പറ്റാഞ്ഞ് ട്ടല്ലേ പറഞ്ഞാണ്ടെ
ആഹ് ആഹ് അത് ശരിയാണ്
കുട്ടിയേളൊക്കെ എത്രേല്ലാ പഠിക്കണ്ട്
മൂത്താള് എട്ടില
എട്ടാം ക്ലാസ്സില അഹ് ചെർ അപ്പൊ ചെറ്യേ കുട്ടി നാലാള് സ് കൂളി പോവ്ണ്ടോ
ഇല്ല ചെറ്ത് പോണില്ല അത് മൂന്ന് വയസാവ്ണൊള്ളു
ആഹ് അംഗൻവാടിയില് വിടാൻ ആയിട്ട്ണ്ടാവൂല ലേ
ആയിക്ക്ണ് രണ്ടീസായിട്ട് ഇപ്പൊ പറഞ്ഞേക്ക്ണിണ്ട് നൊലോളിം കാര്യങ്ങളൊക്കേണ്
ആഹ് എടുത്താ അംഗൻവാടിയൊക്കെ എടുത്താ ഉം
തോനൊന്നും പോണ്ട
ആഹ്
ഇപ്പ മഴല്ലേ അപ്പഞ്ഞ്പ്പം ഈ നടത്തൊന്നും ശരിയാവൂല
ആ ആഹ് പണ്ടൊക്കെ ഒരുപാട് ഒരു ഇന്റെ അഞ്ചനൊക്കപ്പ അംഗൻവാടി പോയ സമയത്ത് ഇണ്ടായ്നി ഒരു മഞ്ഞ നറത്തിലൊരു ഉപ്പ്മാവ് ഇണ്ടായിനി ഇയാൾക്കു അറിയൊ അത് ഓർമ്മണ്ടോ
ആഹ് ഓർമ്മണ്ട് ഓർമ്മണ്ട് ഞാ ഒക്കെ കൊറേ കഴിച്ചിട്ടുണ്ട് ഇങ്ങള് പോയിര്ന്ന അന്നൊക്കണ്ടത് ഞങ്ങളൊക്കെ പോയിര്ന്ന അന്ന്ണ്ടത്
ആഹ് ആഹ് ഈപ്പ ഇപ്പ അതില്ല തോന്നുന്നുല്ലെ ഇപ്പണ്ടോ സ്കൂൾ പിന്നെ അംഗനവാടി വിട്ട് വരുമ്പോ ഉപ്പ്മാവ് കൊടുക്കാന്നുള്ള ഒര് ഇത്ണ്ടപ്പൊ
ഇല്ല ഇല്ല അങ്ങനെല്ല അത് അവിടന്നന്നെ ഇര്ത്തിക്കാണ്ട് കുട്ട്യള്ക്ക് തിന്നാൻ കൊടുക്ക
അന്നൊക്കെ ഇന്റെ അഞ്ചനൊക്കെ പോയിന്യ സമയത്തൊക്കെ പിന്നെ പോരാൻ സമയ ത്ത് ഈ തൂക്കുപാത്രത്തിലാക്കി കൊടുക്കുവല്ലോ ഉപ്പ്മാവ്
അതെ അങ്ങനൊക്കെ ഇണ്ടായിരുന്നു ഇപ്പൊ അതൊന്നുല്ല
അത് ഭയങ്കര ടേസ്റ്റേരുന്നു
ഒക്കെ കാലം മാറിയല്ലേ
ആ ആ ഞാനിങ്ങനെ വിചാരിച്ചു ആഹ് ആഹ് ആ ഉപ്പ്മാവിന്റെ പൊടി എവിട്ന്നെങ്കിലും വാങ്ങിക്കാൻ കിട്ടൊന്നാവൊ അതൊക്കെങ്ങനെ കേട്ടു
അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അതെ അതൊക്കണ്ടായിരുന്നു വെ വെള്ളൊക്കണ്ടോ
ആ ഇവടെ ഞങ്ങക്ക് വെള്ളണ്ട് ഞങ്ങളെ വീട്ടില് കെണറ്റില് വെള്ളം ഇണ്ടാവല്ണ്ട് അപ്പുറത്ത് ഇങ്ങനെ മൂത്തച്ന്മാരെ വീട്ടിലൊക്കെ കൊറച്ച് കൊറവാണ് പക്ഷെ കൊഴപ്പല്ല ഇബടെ ഇള്ളതുകൊണ്ട് ഓലും ഇബട്ന്ന് കൊണ്ടോവും അപ്പൊ കൊഴപ്പല്ല എല്ലാർക്കും എടുത്ത് അടുത്തന്നെയാണ് വീട് അപ്പൊ അതോണ്ട് വല്ല്യ ബുദ്ധിമുട്ടൊന്നുല്ല
അതെ
അവിടെങ്ങനെ വെള്ളള്ള സ്ഥലൊ അതോ കൊറവാ
ആഹ് മ് കൊഴപ്പല്ലാത്ത
ആഹ് ഇപ്പൊ പിന്നെ മഴയൊക്കായി എല്ലാർക്കും വെള്ളായി തൊടങ്ങിയല്ലോ
ഇന്നല്ലെപ്പ മഴ പെയ്തിട്ടൊള്ളൂ നല്ലംപോലെ
ആഹ്
ഇങ്ങള്കൊക്കെ കൊറേ ദിവസായോ മഴ പെയ്തിട്ട്
ഏ
കൊറെ ദിവസായൊ മഴ പെയ്തിട്ട്
അല്ലെ ഇവിടെ ഇന്നലെ ഇപ്പൊ കൊറച്ചോസായിട്ട് മഴന്നേണ് രാവിലെ എണീക്കുമ്പോളൊക്കെ എപ്പളും മഴന്നേണ്
ഇവിടെ ഇന്നാണ് ശരിക്കും പെയ്യ്ണെ
ഏ ഇവിടെ ഇന്നലൊക്കെ മഴന്നേണ്
ഏഹ് ഇവിടെന്നാണ് ചെറിയ കുട്ട്യള്ക്കൊക്കെ സ്കൂളൊറക്ക്ണത്
തൊറ്ക്ക്ണ്ടന്നൊ
കെ ജി കുട്ട്യള്ക്കൊക്കെ
ആഹ്
ഇന്നാണ് ക്ലാസ്സുണ്ടാവണെ സ്കൂൾ തൊറ്ക്ക്ണെ
ഏ ഇവിടെയൊക്കെ ശനിയും ഞായറും എപ്പഴും ലീവാ എല്ലാ കുട്ടികൾക്കും ലീവാവാ ഇന്ന് പിന്നെ മൊത്തത്തില്ൽ റെഡ് അലർട്ട് കാണർുന്നണ്ട് ഇവിടെ ലീവാണ്
ആഹ ആഹ ആ ഇവിടൊന്നും പറഞ്ഞേക്കാനൊന്നുംല്ല
ആഹ എപ്പഴാ വീട്ടത്തെ ജോലികളൊക്കെ കഴ്യാ പിന്നെ എത്ര സമയ ആകുമ്പോത്തന് കഴിയും
അത് പത്ത് പതിനൊന്ന് മണി
ആ അപ്പത്തിന എല്ലാം കഴിയും പിന്നെ അലക്കലും കുളിക്കലൊ ഒക്കെ കയ്യോ
ആ
ആഹ
അന്നത്തെ ദിവസം പോലെ എടുക്കും
ആഹ അത് ശരിയാണ് നമുക്കരു പോസിറ്റ അതവായിട്ടുള്ള ദിവസാണെന്നുണ്ടേ പെട്ടെന്ന് കയ്യല്ലോ
അതെ
ഉം
അങ്ങനെയൊക്കെ എന്താ ചായ കുടി ഒക്കെ കഴിഞ്ഞില്ലേ
ഏ
ചായ കുടി ഒക്കെ കഴിഞ്ഞില്ലേ
ഞാ കേട്ടില്ല
ചായ കുടിച്ചില്ലേ
ആ് ചാടച്ചു ചാടിച്ചു ഞാാന് കുട്ടികള് വല്ിയ മൂത്തം മോന എണീറ്റിട്ടില്ല നിസ്കരിച്ചട തന്നെ കടന്നതാ അപ്പൊ ഇനിയിപ്പോൊ ഹിണ്ടാക്കി വെച്ച പുട്ട് ഞാനും മൂത്ത മോളും ഇരുന്ന് കഴിച്ചു
അതെ
ഇനി അവന എണീക്കുമ്പോത്തിന് ർ ഉണ്ടാക്കാന്ന് കരുതിീട്ടെ
ആഹ ആ
കുറ്റി മാറ്റി വെച്ചിട്ട വേണ്ടേ
ഒക്കെ ഗ്യാസ്പ തന്നെയണ ഉണ്ട ചോറൊക്കെ തന്നെയാണ് ഉണ്ടാക്കുക
അല്ല ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചു പോണ ചോറ് അവിടെ തളച്ചൊണ്ടിരിക്കണ്ട് രാവിലക്ക ചായന്റെ കടി അതൊക്കെ ചോറ് അധികം അടപ്പ തന്നെ വെക്ക നമുക്ക് അത്യാവശ്യൊന്നും ഇല്ലന്നുണ്ടെങ്കില് ചിലപ്പോ നമുക്ക് പെട്ടെന്ന്ാവണം എന്നൊക്കെ ണ്ടെങ്കില് വക്കുന്നല്ലാണ്ടേ
സ്കൂൾക്ക് കൊണ്ടുപോവുക ചോറൊക്കെ കൊണ്ടുപോവോ
ആഹ് സ്കൂളില് ചോറ് കിട്ടും ഇന്റെ ചെറിയ മോൾക്കെന്നാലും വീട്ടിൽന്ന് കൊണ്ടൊണ താ ഇഷ്ടം ഓൾക്ക് ഇങ്ങനെ സ്കൂളത്തെ ചോറ് നല്ല വേവിക്കൂലേ
ആഹ്
അപ്പൊ അതുകൊണ്ട് വല്യ ഇഷ്ടല്ല്യാ അത് നല്ല വേവിച്ചിട്ട് കൊടുക്കണം അതുകൊണ്ടെ
വാവ വല്ലാത്തിഷ്ടം
ഏഹ്
അധികം വേവണ പറ്റില്ലേ
ഇല്ല ഇല്ല പറ്റൂല അമ്മള് വീട്ടിലാകുമ്പോ അമ്മള് ഒരു പാകത്തെ വേവിലല്ലേ കൊടുക്കൊള് സ്കൂളിൽന്ന് പോല കുട്ടികൾക്ക് തിന്നാൻ എളുപ്പത്തിനന് എന്താന്നാവ നല്ലോണ്ണം അങ്ങോട്ട് വേവിക്കുവല്ലോ അപ്പൊ ഓ അത് ഇഷ്ടല്ലേ അത് കൈ മൊട്ടും ഇവർക്കൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ഒരു വൃത്തിന്റെ ആൾക്കാരാണ് ഒ കട്ടാൻ പാടില്ല ഇതാക്കാൻ പാടില്ല ഒക്കെ ആ അപ്പൊ പൊ പറ്റല്ലാതെ അപ്പോ ഇനിക്ക് വീട്ടിന്ന് കൊണ്ടോയ മതിയാർന്ന് പിന്നെ ചില ദിവസങ്ങളിൽ ആയിട്ടില്ലാന്നുണ്ടെങ്കില് അപ്പൊ അവിടുന്ന് വാങ്ങിക്കും
ഇവിടെ മേടിക്കൂല ഇവിടുന്ന് കൊണ്ടോവണം ആഹ്
ചില കുട്ടികൾകൊക്കെ ഇഷ്ടപ്പെടൂല അത്
ആഹ് ഒരു ദിവസം എന്തോ കിട്ടിയതാണ് ചോറ്റുന്ന അപ്പൊ അയിന് ശേഷം പിന്നെ വാങ്ങലില്ല
പിന്നെ സാമ്പാറ് സ്കൂളത്തെ സാമ്പാർ വലിയ ഓരോ കഷ്ണ കാരം ഉ പിന്നെ ഇന്റെ അത്ര വലിപ്പം ഉണ്ടാവുംന്നൊക്കെ പറ അതൊന്ന് ഈ ഫുഡിന്റെ കാര്യത്തിന് ഭയങ്കര നിബന്ധനകളൊക്കെയാണ് മക്കൾക്കെ ആ പോലിക്ക അവിടുത്ത്ന്ന് ഇഷ്ടപ്പെടൂല ചെലദൊക്കെ ഇഷ്ടപ്പെടുള്ളു
ആഹ പാലും എന്തൊക്കെ കിട്ടൂലേ
ആഹ് സ്കൂളത്തെ ബിരിയാണിയാണെന്ന് പറഞ്ഞാല് പോലും ഇൻ്റെ മോളും വാങ്ങൂല്ല ഓള് പറയും അത് അതെന്ത് ബിരിയാണിയാ ഓല് മഞ്ഞക്കളർ മാ അത്രേ അയിലുണ്ടാവുള്ളു എന്ത് ബിരിയാണിയാണ്ന്ന് അറിഞ്ഞിട്ട് അതും കൂടി അവക്ക് ഇഷ്ടല്ല്യ
ആഹ് കുട്ടികൾക്ക് ഒക്കെ ഇട്ടുകൻ ഉണ്ടാക്കണതൊക്കെയാണിശ്